ഹലോ. ഹലോ ആഹ് ഇപ്പ കേക്കാവോ.
ആഹ് കേക്ക്ന്നുണ്ട് എന്തൊക്കെണ്ട് വിശേഷം.
ആഹ് സുഖായിട്ടിരിക്ക്ന്ന് അവിടോ അഹ് ആഹ്. കുട്ടികളെക്കെ വിട്ടോ സ്കൂൾല്.
ഓ സ്കൂൾലൊക്കെ പോയിട്ട് ദേ ഇങ്ങോട്ട് വന്നതേ ഒള്ളു.
ആണോ ആ ആ ആ അ ഇന്ന് പന്ത്രണ്ട് മണി വരെ ഉണ്ടായിരുന്നൊള്ളല്ലേ സ്
ആഹ് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് മുന്നേ കഴിഞ്ഞ് അങ്ങ് പോരുന്ന് ഉം
തേങ്ങ വേണ്ട ട്ടന്ന് എല്ലാരേം കണ്ടിട്ട് കുട്ടികളെയൊക്കെ കൊണ്ട് വിട്ട് കയിഞ്ഞപ്പൊ.
ആഹ് ഇനി തൊട്ട് നാളെ തൊട്ടിനി പോവണം. രാവിലെ ഒരു ഓട്ടപ്പാച്ചിലാ രാവിലെ ഒരു ജോലിയാ.
ആഹ് അതെ അതെ അതെ ആഹ് ഇന്ന്. എല്ലാരു അവടെ പുതിയ പുതിയ യൂണിഫോമും ഗ ഡ്രസ്സും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കാണാ നല്ല രസ സ ഇല്ലായിര്ന്നൊ എല്ലാ
ആഹ് എല്ലാരിം പുതിയ ബാഗും ഉം. പിന്നെ എൽ കെ ജി പിള്ളാരെ പുതിയ അഡ്മിഷൻ ഞങ്ങടെ അനിയന്റെ കൊച്ചിനെ ഇപ്പ എൽ കെ ജിയിലാക്കി.
ആഹ് ആഹ് ആള് വഴക്കൊക്കെ ഉണ്ടായിര്ന്നോ അപ്പൊം.
ഇല്ല കൊഴപ്പല്ല.
ആഹ് ഉം അപ്പ രണ്ടു പേര് ഒര് സ്കൂൾലാണോ. അവര് ആഹ് ആഹ് അപ്പ പിന്നെ കൂട്ടായല്ലോ രണ്ടുപേർ ക്കൊരുമിച്ചൊക്കെ പോവാല്ലോ ല്ലേ.
ആഹ് ഇവൻ പിന്നെ സൈക്കളേലാ പോവുന്നെ അഞ്ചാം ക്ലാസ്സിലല്ലിയോ ഉം. അയാളയ്നെ കൊണ്ടുവിടുവായിരിക്യും വണ്ടിടായിരിക്കില അടു ത്തായോണ്ട് കൊണ്ടുവിടും സമയാവുമ്പത്തേന് ര് വണ്ടിയൊക്കെ പിന്നെ രാവിലെ വരും.
ആണല്ലേ ആഹ് ആഹ് അതാപ്പം ഉം ഉം. പിന്നെ വൈകുന്നേരം കൊണ്ട് തിരിച്ച് കൊണ്ട് വിടാനും ബുദ്ധിമുട്ട് കാണും അല്ലേ.
ആഹ് ആഹ്.
അഹ് ആ അതുകൊണ്ട് പിന്നെ ഉം പിന്നെന്താ രാവിലത്തെ ആഹാരൊക്കെ കഴിച്ച് ഉച്ചക്കത്തേനൊക്കെ റെഡിയാക് ആക്കിയോ ആക്കിട്ടാണോ പോയത്.
പോവണ്ടിയോണ്ട് രാവിലെ എല്ലാ ആക്കിയായിരുന്നു അതൊണ്ട് ആ ജോലി കഴിഞ്ഞ. പെഷ്യലിന്ന് പാവക്ക്യ വെഴുക്ക് പുരട്ടിയുണ്ട് അവിയല് പിന്നെ മീൻ കി ട്ട്യ ചെങ്കലവയായ്ര്ന്നു അത് മൊളകറി വെച്ച് വറ്ത്ത അവിടെന്ന എന്തുവാ.
രവാ.
ചെങ്കലവ മറ്റേല്ല ചൊമന്ന മീനുണ്ടല്ലോ.
ഓഹ് ഞ്ഞ ഈ.
കോരേന്നൊക്കെ പറയും.
ആഹ് ഞങ്ങളെൻകോന്നു കിളിമീനെന്നാ തോന്നുന്നു പറയുന്നെന്ന് തോന്നുന്നു.
ഇത അങ്ങോട്ടക് ക്കങ്ങനാ തോന്നുന്നു പറയുന്ന.
അത് അത് നല്ലതാ ഉം ഉം ഉം.
അത് വലുതാണെങ്കി നല്ലതാ ഇത് എടത്തരം.
ആണല്ലേ ആ ഇപ്പ മീൻനൊക്കെ ഭയങ്കര വെലയല്ലേ ഞങ്ങക്ക് ഇവിടെ മീൻനൊക്കെ നല്ല വെലയ. ഒരു കിലോയ്ക്കൊക്കെ മുന്നൂറ്റി അറുപത് രൂപയും ഒക്കെയാണ് മീൻന് അതുകൊണ്ട് മീ ഉണ്ടല്ലേ ആഹ് ആഹ് ആഹ് പിന്നെ കൊറച്ചൊക്കെ കിട്ടത്തൊള്ളൂ നമ്മള് അരക്കിലോയൊക്കെ ചോദിച്ചാൽ തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അര കിലോ ഒക്കെ തരാൻ തന്നെ കാരണം നല്ല വില കൂടി- സമയായതൊണ്ട് ഇപ്പം ആഹ് അതുകൊണ്ട് പിന്നെ മീനൊക്കെ നമ്മള് ഇവിടെ വ അവിടെ വണ്ടിക്കാരൊക്കെ വരോ? മീൻ അതോ
ആഹ് വണ്ടിക്കാര് രാവിലെ വരും. പിന്നെ ഇവിടത്തെ ഇക്കാട വാപ്പ പോയി ചന്തേന്ന് വാങ്ങിക്കുവ ചെയ്യുന്നെ.
ആഹ് ആഹ് ആഹ് ആഹ് ചന്തേന്ന് മേടിക്കുമ്പോ കൊറച്ചൂടി നല്ലതായിരിക്കുല്ലെ ഇങ്ങനെ കൊണ്ടുവരുന്നതിനേക്കാട്ടി കൊറച്ചുകൂടെ നല്ലത് എനക്ക്തോന്ന് ചന്തേൽന്ന് കൊണ്ടുവരുന്നതായിരിക്കും.
ആന്ന് അവര് അന്നേരം പോയി കൊണ്ടുവരുന്നതായിരിക്കും. വണ്ടിക്കാര് ചെലപ്പോ തലേന്നൊക്കെ എടുത്തിട്ടതൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. ഉം
ഞങ്ങള വി എങ്ങനെ മുളകരച്ച് വെക്കോ അതോ അല്ലാതെ
ആഹ് ചെങ്കലവാ ഈ മീന് മോളകരച്ച് വെക്കും.
ആഹ് ആണല്ലേ ആഹ് ചെല സ്ഥലങ്ങളിലൊക്കെ ക്കാണെങ്കി നമ്മളിങ്ങനെ മീനുകളെല്ലാവെ ഈ മൊളകരച്ച് വെക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ടവര് തേങ്ങ അരച്ച്
തേങ്ങ ആഹ് എല്ലാ മീനും തേങ്ങ അരച്ച് വെക്കത്തില്ലല്ലോ. തേങ്ങ അരച്ച് വെക്കാൻ പ്ര പ്രത്യേകം മീന് ചെല ചെലതിനെ മൊളകരച്ച് വെക്കത്തൊള്ളു അങ്ങനെ ണ്ടല്ലോ ആഹ് ഈ മീന് മൊളകരച്ച് വെക്കത്തൊള്ളു.
ആഹ് ആഹ് അ ശെരി ശെരി ഉം
ഉപ്പും പുളിയൊക്കെ പിടിക്കോളൂ.
ഉം ആഹ് ചെലർക്കാണെങ്കി നമക്ക് തലേന്നൊക്കെ വെച്ച മീൻകറി വെച്ചയിഞ്ഞാലാണ് കെറച്ചൂടെ നല്ലതായിട്ട് തോന്നുന്നത്. ആഹ് അങ്ങനെ ഇണ്ടല്ലോ ആഹ് അത് കഴിഞ്ഞന്റെ പിറ്റേന്ന്
ഷ്ടല്ലാട്ടോ അന്നെന്ന് മേടിച്ച് അന്നന്ന് കറി വെക്ക്ന്ന ഇഷ്ടം. ഉം
ആഹ്
പിന്നെ വേറെന്തൊക്കെയാ? അവിടെ എന്തോണ്ട് കറികള്?
വേ ഇവിടെന്താച്ച ഇവിടേം കഴിഞ്ഞസം കടേയ്ന്ന് മീൻമേടിച്ചയിര്ന്ന് അല്ലാത ചന്തേന്നല്ല അല്ലാതെ മീൻ മേടിച്ച്. അപ്പൊ അത് നല്ല ആഹ് അത് കൊഴപ്പൊല്ലായിരുന്നു. ആ മീന്. ഉം പിന്നെ വെലകൂടലാണ്. എന്നിട്ട് നമ്മള് ആ ചെറിയ അയല ഞങ്ങക്ക് അയലാന്ന് പറയും. നിങ്ങക്ക് എനന്താണ് പറയുന്ന എനിക്കറിയത്തില്ല. അയലേന്ന്
ആഹ് അയല ഇവിടെയുമുണ്ട്. ആഹ് കണ്ണയലേന്ന് പറയുന്നത് മറ്റേ കൊഴിയാളക്കായിരിക്കും.
ആഹ് ആഹ് ആ ഓരോത്തടത്തും ഓരോ മീനിനു ഓരോ പേരല്ലേ മറ്റേ ചൂടമീനിന് ആഹ് ചൂടക്ക് നത്തോലി
നത്തോലി ആഹ്
ഉം അങ്ങനെയൊക്കെ പറയും. ആഹ് ഞങ്ങൾക്കിവിടെ ചൂടാന്നറയും ചെല ഏരിയേല് നത്തോലി പിന്നെ എന്താ അങ്ങനെ പല പേരുകളൊണ്ടല്ലോ. ഓരോ സ്ഥലത്തും വ്യത്യാസണ്ടല്ലോ. ഉം അപ്പങ്ങനെ. പിന്നെന്താണ്? പിന്നെ അപ്പൊ ഉച്ചക്കത്തേക്കിനിയിപ്പം കറിയെല്ലാം ഒണ്ടാക്കണല്ലേ?
ഇല്ല. എല്ലാമൊണ്ട്. വെച്ചു.
ആഹ് ആഹ് ഓഹ് ശെരി ശെരി ആഹ് കുഞ്ഞുങ്ങളെകൊണ്ട് പോ പോ ഹ് കുഞ്ഞിനെകൊണ്ട് പോയതൊണ്ട് അങ്ങനെ കഴിഞ്ഞല്ലേ ജോലിയെല്ലാം.
ആഹ് ഒക്കെകഴിഞ്ഞ്.
പിന്നെ യ് അവിടെ കാലാവസ്ഥയക്കെ എങ്ങനെയുണ്ടിപ്പൊ?
ഇന്നിവിടെ മഴയില്ല. അവിടെയോ?
ആ ഇവിടെ ഇന്നിപ്പം മഴയില്ല സാധാരണ ജൂണൊന്നാന്തി മഴ പെയ്യുന്ന ആണല്ലോ ശെ ഇന്ന് മഴയൊന്നുല്ലായിര്ന്ന്
പെ ഇത്രയും നേരയ്ട്ടും കാലാ
ഹലോ ഹലോ കട്ടായോ ഹലോ ഹലോ ഹലോ ആ എടക്ക് കേക്കാം പറ്റുന്നില്ലായിര്ന്ന
ആ റേഞ്ച് എനിക്കോന്ന് ഇവിടുത്തെ റേഞ്ചിന്റെ പ്രശ്നായിരിക്കും കിട്ടുന്നില്ലായിരിക്കു ഇപ്പൊ കേക്കുന്നില്ലേ ക്ലിയറില്ലേ ആ ഓക്കേക്കേ ആ അപ്പൊ ഇനി നാളെത്തൊട്ട് ഇനി വൈകുന്നേരം വരെ ക്ലാസ് കാണുഅല്ലേ
ആ നാളെത്തൊട്ട് ആ
ഉം ഫുഡ് കൊടുത്തവിണല്ലേ കുട്ട്യക്ക് കുട്ടിക്ക് ആ ഉം ഉം ആ അപ്പൊ പിന്നെ രാവിലെ എല്ലാം കഴിയുവല്ലോ ജോലി ലിയെല്ലാകഴിയും
ഇല്ലട മീൻകിട്ടമ്പോ പത് ആ പത്ത് മണിയാവും ചന്തേന്ന് വാങ്ങുന്നോണ്ട് ആ ബാക്കി എല്ലാ ജോലിയുത് ന്ന് മീൻകിട്ടാതാമസ
ഉം ഉം പിന്നെ ഇനി ഇപ്പ മഴയും കൂടെക്കെ ആയിക്കഴിയുമ്പോ കൊറച്ചൊരു ബുദ്ധിമുട്ട് ട്ടാവും പിന്നല്ലേ രാവിലെ വിട്ട് ആ
രാ അങ്ങനെക്കെ പ
ഉം പിന്നെ ഇപ്പഴന്ന് പറയാ പിന്നെ ഒരു വെയില് വരാ വേണ്ടി നോക്കിയിരിക്കു. ത്രയും നാള് നമ്മള് പെ ഒരു മഴ പെയ്യാ വേണ്ടി നോക്കിര്ന്ന്
ഞ പറഞ്ഞായ്രുന്നു.
അതെ ഇപ്പൊ പിന്നെ നമ്മള് നോക്കിരിക്കും വെയില് ഉം ഉം ചൂട് ആ ചൂ ഇവടെ ഭയങ്കര കൂടലായിരുന്നു ഇപ്രാവശ്യം ഞങ്ങളുടെ ഇവിടെക്കെ നല്ല കൂടുതലായിരുന്നു. നമുക്കാണെങ്കി ആ രാവിലേം വൈകിട്ടും എല്ലാം കുളിക്കലായ്രുന്നു. പിന്നെ ഇവിടെ അടുത്ത് ആറുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവും കുളിക്കാനൊക്കെ പക്ഷേ എന്നാലും നമുക്ക് പേടിയായി പ്പം പല ഈ അസുഖങ്ങളൊക്കെ വരുന്നുന്നത് കൊണ്ട് ആറ്റിലൊക്കെ പോയി കുളിക്കാനും ഒക്കെ നമുക്കൊരു പേടിയാ. ഉം അങ്ങനെ അവ്ടങ്ങനെ ആറ്റിലൊക്കെ പോയ് കു ഇതാ കുളിക്കാറുണ്ടോ? ആ ബാ അപ്പൊ പിന്നെ ഉം താവും അല്ലേ ആ വീട്ടിൽ തന്നെ വീട്ടില അപ്പൊ വെള്ളവോക്കെ ഒണ്ടായിര്ന്നോ?
യ്യോ ഇല്ലാര്ന്ന് വെള്ളവെ ഇല്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെള്ളത്തിന്.
ആ ഓ ശരി ശരി ശരി അപ്പം പിന്നെ
ആഹ് ആ ലൈൻ പൈപ്പിലെ വെള്ളം വരും അത് കാത്തിരുന്ന് രാവിലെ പിടിച്ച്
ഉം ക്ലോറിൻ വെള്ളണോ അപ്പൊ അവ്ടെ വരുന്നെ അതോ മറ്റേ അല്ലാതെ വെള്ളോ
പ്പ ഇല്ല ഫിൽറ്റർ ചെയ്ത വിടുന്നത് ക്ലോറിന്റെ വല്ല്യ സ്മെല്ലൊന്നും ഇല്ല.
ഇല്ലല്ലേ ആ ആ ചെലർക്ക് ക്ലോറിന്റെ വെള്ളഒ പ്പൊ പിടിക്കത്തില്ല ചെല ഏരിയകളിലൊക്കെ ചെല്ലുമ്പോ അവിടെ ക്ലോറിൻ വെള്ളവ ഞങ്ങടെ അപ്പച്ചീടെ വീ പോമ്പം അവിടെ ഇതേപോലാണ്. അപ്പൊ അവട ആണെങ്കില് നമുക്ക് കുടിക്കാൻ ക്ലോറിൻ വെള്ളം മറ്റേ സാധാ വെള്ളംഇല്ല നമുക് കെണറ്റിന്നുള്ള വെള്ളമില്ല ചുറ്റും ആ ആറാണ്. അപ്പൊ നമുക്ക് അവിടെ ചെല്ലുമ്പ നമ്മളി ഇവിടെ കെണറ്റിലെ വെള്ളം കുടിച്ചിട്ട് അവിടെ ചെല്ലുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ആ ഹാ പിന്നെ ഞാനാണെങ്കി അവളെ ചൂടുവെള്ളം കുടിക്കത്തില്ല തണുത്ത വെള്ളമെ കുടിക്കത്തുള്ളൂ ഈ ചൂടുവെള്ളം കുടിക്കുമ്പോ നമുക്കൊരു വേറൊരു ചോവ വരുമ്പോ നമുക്കൊരു കുടിക്കാ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ പക്ഷെ സ്ഥലോ ക്കെ അടിപൊളിയാണ് കാണാനൊക്കെ നല്ല എപ്പഴും കാറ്റ് ഒക്കെ ആയിട്ട് നല്ല രസാണ്. ഫുള്ള് ഹ ഹൗസ് ബോട്ടൊക്കെ ഒണ്ട് അപ്പം പിന്നെ നമുക്ക് അങ്ങനെ പോവാനും പിന്നെ ബോട്ടിങ്ങ് അങ്ങെള്ള കാര്യങ്ങളൊക്കെ ആമ്പോ നമക്ക് കൊറച്ചൂടെ നല്ലതായിരിക്കും. അങ്ങനെ പോയി ആഹ് ആഹ് അവിടെ പിന്നെ എടക്കിടക്ക് നമ്മള് പോകും നമക്കിപ്പം ടൂറെന്ന് പറഞ്ഞ ഒക്കെ പോന്നെ ചെലപ്പം അവിടോട്ടായിരിക്കും അവിട പിന്നെ നമുക അത് ആലപ്പുഴ നെടുമുടി സ്ഥലം ഉം അവിടെ നല്ല പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ വെള്ളം പൊങ്ങി കഴിയുമ്പോ പെട്ടെന്നാ വെള്ളം കേറുന്നത് ആഹ് ആഹ് ഒരു പ്രശ്നം മാത്രെ ഉള്ളൂ അപ്പൊ നമുക്ക് ബുദ്ധിമുട്ട പിന്നെ വെള്ളത്തിന്റെ പ്രശ്നം. കുടിവെള്ളം ആണേലും ഭയങ്കര ക്ലോറിൻ വെള്ളം അല്ലേ അപ്പൊ പിന്നെ അവര് വരുന്നത് പി ച്ച് വെക്കും ഇതേപോലെ അങ്ങനെ എടുക്കും.
ഉം ഉം ഉം
അങ്ങനാണ് ചെയ്യുന്നത്. പിന്നെന്താണ് അപ്പൊ ഇനിയിപ്പ മീൻ വന്നിട്ട് മീൻ എല്ലാം റെഡി ആക്കിയല്ലെ? ആ ശ് അൻ ആഹ് ഓഹ് ശരി ശരി ആ ഉച്ചക്കത്തേനല്ലേ. അപ്പൊ എല്ലാരോടും ഇന്നിനിപ്പൊ എല്ലാർക്കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം നാളെ തൊട്ട് കുഞ്ഞ് സ്കൂളി പോവല്ലോ.
ഇല്ല മോളെ പറഞ്ഞ് അങ്ങനവാടി വിട്ട് അങ്ങനവാടിലാ. ആഹ് ആയിരിക്കും ഇഷ്ടവാ ആട ആഹ്
ആഹ് അവിടുന്നൊക്കെ ആഹാരോക്കെ കഴിക്കോ അവ്ടെ വീട്
ആഹാരം കഴി കഴിക്കുന്ന കാര്യം ഭയങ്കര പാടാ പിന്നെ ടീച്ചറിന്റെ പേടിച്ച് അവര് വെരട്ടി വെരട്ടിയൊക്കെ ഇച്ചിരി കൊടു ക്കും ആഹ് ഒരൊറ്റ കാരണം കൊണ്ടാ ഈ പറഞ്ഞു വിടുന്നത് പോലും വീട്ടിലാണെങ്കി ഭയങ്കര മ് ഭയങ്കര പാടാ ഫുഡ് കഴിപ്പേ ഇല്ല
ആഹ് വീട്ടിൽ പിന്നെ നമ്മള അടുത്ത് ഭയങ്കര ആഹ് ഇനിയിപ്പോം മഴക്കാലന്ന് ഒ ഒന്നും കൊടുക്കാൻ പറ്റില്ല പനിയുടെ ഒക്കെ സീസൺ വന്നാല്ലേ
തെ ഇപ്പ ഇപ്പളാ വായിച്ചുവാ ചോക്കോബാറ് കുടിച്ചോണ്ടാ അങ്ങാടിലോട്ട് പോയത് സ്കൂളിൽ കൊണ്ടു പോയതായിരുന്നു സ്കൂളി വരണോന്നും പറഞ്ഞേ കൊണ്ട് പോയി അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിക്കാനും കൊടുത്തിട്ട അങ്ങോട്ട് വിട്ടേ
കഴിഞ്ഞോസം അങ്കണവാടിടെ പ്രവേശനോത്സവം ആര്
മ് പോവാൻ പറ്റീല ഞങ്ങളിവിട സ്ഥലത്തില്ലായിരുന്ന്
എന്തോ
മ് അംഗനവാടിയുടെ പ്രവേശനോത്സവത്തിന് പോവാൻ പറ്റ റ്റിലാ ഉം ഉം സ്ഥലത്തില്ലായിരുന് മ്
അപ്പം പിന്നെ ഇനീ തൊട്ട് വീട്ട് കഴിയുമ്പോ നല്ല രസായിരിക്കും എല്ലാരോടും പിള്ളാരോ ക്കാവുമ്പോ അങ്ങ് ഇരുന്നോളു അല്ലോ പിന്നെ ഫുഡൊക്കെ കഴിക്കാനും ഒക്കെ നല്ലതല്ലേ
ഉം
മ് അങ്ങനെ മ് അപ്പൊ ഇനി ആഹാരം ക്കെ കഴിക്കണം ഇനി ഒരുമണി ആവുന്ന സമയം ഉം ഇല്ല ഇവിടെ റെഡി ആവുന്നു നമുക്ക് എന്തുവാ കൊറച്ച് താമസിക്കും മീന്റെ യൊക്കെ വെക്കുന്നതേ ഉള്ളു ഇവിടെ
ആഹ് ആഹ് എന്നാ ശരിയടാങ്കി ജോലി നടക്കട്ടെ ഹലോ ശരി എങ്കി ആഹ്